ഭയങ്കര സൗണ്ട് ഇണ്ടല്ലോ എന്താ ഭയങ്കര സൗണ്ട് ഇപ്പോ ഇപ്പോക്കേയി ഇപ്പോക്കെ ആയി.
ആ നീ ഇന്നാള് വാങ്ങിയെ ഇല്ലടാ ആ താറാവ് ഇവിടെ ഇണ്ടായിരുന്നു കൊറച്ച് മുന്നെ വരൊക്കെ ഇണ്ടായിരുന്നു. ആ മറ്റേ താറാവും അതുപോലെ വേറെ തറാവുണ്ടല്ലോ അയിനെന്താ പേര് എനിക്ക് അറിയൂല.
പ്ലെയിൻ ഡക്കാണോ?
അല്ല വേറെന്തോ ഒന്ന് പറയും നിക്ക് പേരറിയൂല നമ്മളെ സാദാ താറാവിനേക്കാളും അ അയിലേറെ വലിപ്പുണ്ടാവും അതുപോലെ കഴുത്തിനൊക്കെ അതിലേറെ നീട്ടൊക്കെ ഇണ്ടായിട്ട്. അത്പ്പ എന്താ പറയാ അത്ണ്ടായിരുന്നു ഇവടെ കൊറച്ച് മുന്നേ വരെ അത് കു കോഴി അതൊക്കെ ഇണ്ടാവാറ്ണ്ട് പഷേ ഇപ്പൊക്കെ വിറ്റു പോയി ന്നോന്ന്ണൂ. പിന്നെ ഇവടെ കുറുക്കന്മാരെ അങ്ങനത്തെ കൊറേ അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഇണ്ടായി ട്ട് കൊറെ അവര് പിടിച്ച് കൊണ്ടുപോവല് അങ്ങനെ ക്കായിട്ട് കോഴിനെക്കെ നിക്ക് തോന്നുണൂ അറുത്തതാ.
ആ ശരി ഇവടെ ഇവിടെണ്ട് രണ്ട് കോയിക്കള് പക്ഷെ കോയിക്കള് ഭയങ്ക ങ്കര ഭയങ്കര ബുദ്ധിമുട്ട ചെല സമയത്ത് പ്രാവുണ്ട് ഒരു പ്രാവുണ്ട് പിന്നെ താറാവോളൂണ്ട്
ആ ശരി അങ്ങനത്തതൊക്കെ വളർത്താൻ ഇഷ്ടണ്ടാവും ല്ലേ
ഉം ഹസ്ബൻ്റിന് ഭയങ്കര ഇഷ്ട ഇവടെ ലൗവ് ബേർഡ്സ് മറ്റേ പൂറ്റക്കെ ഉണ്ടായിനല്ലോ
അയ് ശരി ഇക്കാണോ വളർത്താറ്
ആഹ് അതെ
ആഹ് ഇപ്പ ന്നിട്ട് എന്തൊക്കെണ്ട്
താറാവുണ്ട് താറാവ് മുട് ട്ട തരുന്ന്ണ്ട് ട്ടോ പിന്നെ ഇന്നലെ എന്നോട്പറഞ്ഞു ഞാൻ ൻ്റെ കാളനെ വാങ്ങട്ടെ ഞാ പറഞ്ഞു ഇപ്പ ഇങ്ങള് ഒരു കാളെനിം വാങ്ങല്ലി
പക്ഷെ കാളയരെ അ ല്ലെങ്കി പോത്തിനെയൊക്കെ വാങ്ങിയാ നല്ലതല്ലേ നല്ല ലാഭല്ല പണി അല്ലേ
നോ
ആ അത് ശരിയാണ് അയിനെ നോക്കാൻ ബുദ്ധിമുട്ടാ അയിൻ്റടുക്ക ആടിനായാല് പ്രശ്നല്ലല്ലോ അനക്കു അനക്കും നോക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവി ലല്ലോ
ഇപ്പന്തായാലും ആടിൻ്റെ പ് പിന്നാലെ പോകാൻ കഴിയൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ ആ ഇപ്പൊ പ്രഗ്നന്റ് ആയോണ്ടാ
ഇയ്യ് ആടിനെ നോക്കിനോ
ഇല്ല ഇല്ല ഞങ്ങളെ വീട്ടിലുണ്ടാവാറുണ്ടായിരുന്നപ്പം ഫുള്ളിനെയും കൊടുത്ത് വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു കുറെ ആടുകളുണ്ടായിരുന്നു ഇപ്പയാരുന്നു നോക്കല്
ട്ടാണ് ഈ ഇങ്ങനെ എന്നോട് നോ
ആ അല്ല ഞാ അത് പിന്നെ ഇപ്പാന്റെതായി ഇപ്പ നോ ക്കി അങ്ങനെ ചേലായി പക്ഷേ അനക്ക് അങ്ങനല്ല നക്ക് ഞങ്ങക്കവടെ കൊറേ സ്ഥലങ്ങളുവുണ്ട് പിന്നെ ഇപ്പോ
അതെടാ പുല്ലുണ്ടാവണ സമയത്തൊക്കേണ് വേനൽക്കാലത്ത് ആവുമ്പോളേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഊം അതേപോലെ ചെയിണ്ടാവും ആഹ് അതേപോലെ ആയ്റ്റങ്ങക്ക് ഉണ്ടാകുമ്പോ എന്താ പറയാ കൊ മക്കള് അത് പ്രസവിക്കുമ്പളെ അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊ ഒക്കെ വരുവല്ലോ
ആ അങ്ങനെ അതിപ്പോ ഞാൻ പറഞ്ഞില്ല ഞങ്ങളെ വീട്ടില് ഒരു ഒരു എത്രെണ്ണ ഇപ്പൊ ഒരു പത്ത് പതിനെട്ടാടോളം ഒരു പ്രാവശ്യയിട്ട് തന്നെ വലിയ കൂടൊക്കെ ഉണ്ടാക്കിട്ടയ്ല് അതിലുണ്ടായീനി അന്നോക്കീ പറഞ്ഞ പോലെ എന്നും ഓരോ രോഗങ്ങളായിരിക്കും ആടുകൾക്ക് ഇങ്ങനെ ഓരോരോ രോഗങ്ങള്
അതന്നെ ഭയങ്കര അതെ അതെ അപ്പം തറവാട്ടില് ഹസ്ബൻറിന്റെ വീട്ടിലുണ്ട് കൊറേ ആടുകള് അപ്പൊ അത് തന്നെയാണ് ചില ഒരു ഒരാടിന് ഒരു പ്രാവശ്യം കുറേ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി എന്തോ ഒരു അപസ്മാരം പോലെയൊക്കെ എങ്ങനെ എന്താ വച്ചാ ഒരു പി ഒരു ഹാലളുകാന്നൊക്കെ പറ ഒരു ഭ്രാന്ത് പോലെയൊക്കെ
ആ ആ അതൊരു ആടു വളർത്തിയാല് ആ ആടിനെ വളർത്തിയാൽ പൈസ ണ്ടാക്കാ ഓരോര്ത്തരെ അവസ്ഥട്ടോ അതിന്റെ ഇരട്ടി അവ്ടെ ചിലവാക്കണം അല്ല എത്ര പ്രാവശ്യം പലതരം സൂചി വെക്കാനായിട്ടും പിന്നെ ആടിനേം കൊണ്ട് അങ്ങോട്ട് പോവാ- ബൈക്കുമലൊന്നും ഇപ്പൊ കൈ ചെറിയ കുട്ടീനെങ്ങനെ ഇപ്പ ബൈക്കുമ്മ കൊണ്ടോകും അല്ലെങ്കിൽ ഓട്ടറ്ക്ഷ വിളിച്ച് കൊണ്ടോവാ ന്ന്ട്ട് കൊണ്ട് ആരാ പിന്നെ ഡോ- റേറ്റ് വരാ കൊണ്ടുപോവാ അതുപോലെ എന്താ പിണ്ണാക്കൊക്കെ ഉണ്ടല്ലോ എത്ര വലില്യേ ചാക്കില് ഒരു കുറച്ച് ദിവസത്തിനേണ്ടാവുള്ളൂ പത്ത് പതിനാറ്ആട്ള് പറയുമ്പോൾ അറീല്ലേ എത്രയോ മ- മറ്റേ ഇട ഇടക്കടുക്കണ നാല് ദിവസം കൂടുന്നന് മുന്നേന്നെ ആഹ്
ഊം
നല്ലോം പിണ്ണാക്കൊക്കെ കലക്കി കൊടുക്കും. അതുപോലെ ഞങ്ങളൊക്കെ ചിരിക്കുയെ എന്താ മനുഷ്യമാരെ പോലും ഇങ്ങനെ നോക്കൂലാപറയും എന്താ പ്രസവം കഴിഞ്ഞാല് ആടുകൾക്കിള്ളൊരു ടോണിക്ക് - ക്ക് അങ്ങനെ കൊറേ സാ പ്രസവരക്ഷേന്റെ കൊറേ മരുന്നുകള് അതൊക്കെ-
ഭയങ്കര ചെലവാണ് ആടിന് ന്താന്ന് പറയണ നമ്മള് പഷേ
രീതിൽ നോക്കണ്ണോർക്കൊരു ചെലവും ഇല്ല സദാ നല്ലത് കൊടുക്വാ അങ്ങനെ നോക്കുന്നൊലുണ്ട് നമ്മളെ അവിടെടെ അയൽവക്കത്തൊന്നും പിണ്ണാക്ക് ഒന്നും ഇട്ട്കൊടുക്കില്ല കൊടുക്കൂലവര്
മിണ്ടാ പ്രാണികളെ ചെലോൽക്ക് ഭയങ്കരതായിരിക്കും അതിപ്പോ ഞാന് ചേലെ സമയത്ത് ചോറുണ്ടെങ്കില് ചോറ് കൊടുക്കുള്ളൂട്ടോ ഇൻകി ചെല സമയത്ത് മ്മള്- അ യിന്റെ ഇടയിൽ അങ്ങനെ പക്ഷെ ഹസ്ബന്റിന്റെ സൗ വണ്ടിന്റെ സൗണ്ട് ആ അത് പിന്നെ അവിടന്നൊരു ഇറക്കിറങ്ങിട്ട് ഞങ്ങള് വീട്ട്ക്ക് അപ്പൊ അവിടന്ന് അതിന്റെ ആ സൗണ്ട് ഒന്നും കേക്കൂല പഷേ അവിടന്നൊരു ചെയ്യിനായണ എന്തോ ഒരു സൗണ്ട്വ
ഓരെ സ്നേഹക്കണോലോല് തിരി സ്നേഹിക്കുന്ന് പറഞ്ഞല്ലോ കാരണം അവരോട് ഭയങ്ക ത് തായിരിക്കും ഓൽക്ക് ഭയങ്കര ആത്മാർത്ഥതള്ള സ്നേഹ ആയിരിക്കും
ആ അപ്പൊ ഞാന് അങ്ങനെ അത് ആ സൗണ്ട് ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും അപ്പൊ വര് ഭയങ്കര സൗണ്ടായിരിക്കും ക്വാ ക്വാ റോഡിന്റെ അവിടെ വരെ പോയി മയിന്റെ കൂടെ മ ബൈക്കുമേ വര്ണകാ ണാ ബൈക്ക്മലല്ല ബൈക്കിന്റെ ബാക്കിലിങ്ങനെ വര് എന്താ പറയ തീറ്റട്ട് കൊടുത്ത ക്കോക്കെ കൊണ്ട് കൊടുക്കും ഹസ്ബൻഡ്
എന്നിട്ട് താറാവിന്റെടുത്തുന്ന് കോഴിമുട്ട കോഴിമുട്ട
അത് കിട്ടലുണ്ട് പഷേ ഇവിടെ എന്താച്ചാല് ഇവിടെ ഞ എനിക്കിഷ്ട്ടല്ല അത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ അ
ആ ആ അല്ല അത് കഴിക്കണന്നില്ലല്ലോ വിറ്റാലും അല്ലെ നല്ല
ആ ഇവിടെ ഇവിടെ കടെല് കൊടുത്ത പത്ത് രൂപ കിട്ടും
എനിക്ക് പത്താവൂലല്ലേ ക്ഷെ മ്മള് വാ മ്പയ്‌ലേറെ വെരരിക്കും കാരണം പ്പൊ സാധാ കോഴിമുട്ട ക്കെതന്നെ ഇപ്പൊ അത്യാവശ്യ റേറ്റ് ഏഴോ
ആ ആ നമ്മള് ഒരു കൊടുക്കുമ്പോ നമ്മക്ക് വെല കിട്ടും- ട്ടൂല്ലല്ലോ ഞമ്മ്
ആഹ് അതാണ് അമ്മള് വാങാണെങ്കി നല്ല റേറ്റ്
ആ അതെ അതെ അപ്പൊ ഞാന് വിചാര്ച്ച് ന
ത്തൊക്കാമ്പോ ഇനിപ്പോ കോഴി അങ്ങൻതതൊക്കാവ്മ്പോ നമുക്ക്പ്പോ- അല്ലെ ഒന്നും കൂട്ട ട്ടാലോ ഒന്നുല്ലെങ്കിലും അതെട്ത്ത് കോഴിമുട്ടൊക്കെ ണ്ടെങ്കിൽ അതെടുത്ത് പൊരിക്ക അങ്ങനെക്കെ തട്ടിക്കൂട്ടി ഒരു ദിവസം കഴിക്കാനൊക്കെ അഹ് മതി
ആ രണ്ടു മുട്ട മോന് ഇഷ്ടല്ല മോന് പറിം താറാമുട്ട ഇൻക്കി വേണ്ടട്ടൊ അറിം ന്ന് ഞാൻ ന്നാള് മുട്ട റോസ്റ്റ് കൊടു തോനോട് പറഞ്ഞില്ല ഞാന്
ആഹ് ആഹ്
ച്ചിട്ടോ അ ഓന് പ്രശ്നങ്ങളൊന്നു ണ്ടായ്ല ഓന മൻ സ്സിലാവൊന്നൊന്നുല്ല
ആഹ് ആഹ് ഇല്ലല്ല വല്ല്യ ചേഞ്ചില്ല കൊർഞ്ഞൊര് കാരണം തറാമുട്ട വൽതാവുമ്പോ അത്യാശ്യം നല്ലൊണ്ടാവും മറ്റത ത്ര വൽപ്പം ണ്ടാവുല പിന്നെ താറാമുട്ടക്കൊര് എൻക്കോന്ന് മറ്റേനേക്കാളും കൊർച്ച് സോഫ്റ്റ്നെസ്സ് കുറവെയ്ക്കാരം കൊർ ചൂട്ണ്ട് അ ആ അയ്ട്ടെയ്ക്കാരം
ഉം ശെരി ന്റെ മോക്ക് പച്ചക്ക് ച്ചക്ക് ഞാൻ കണ്ട്ണ് പിന്നെ ഞാന് ചോയ്ക്കുമ്പോ ഞാ കൊട്ക്കലില്ല ഇൻക്കെന്തോ പോലെ
ആ അത് കൊടുക്കണ്ട നല്ലതാവുലല്ലോ
ഇൻക്കറിയില്ല പച്ചമുട്ട കഴിക്ക്ണെ നല്ലതല്ലേ
ആണോ പക്ഷെ ഉം അല്ല ഇൻക്കറിയൂല്ലട്ടോ അയ്നെ കുറിച്ച് അങ്ങനെ ആധികാരികായിട്ട് പറയാനൊന്നു ഇനിക്കറി
ഇൻക്കും അറിയില്ല ഞാൻ ഒര് പ്രാവശ്യം ഓള് കഴി പിന്നെ ഓള് ഞാൻ കൊട്ത്തില്ല പിന്നെ ആ മോന് പറിണ ന്നോട്ടെ മുട്ട വിര്ഞ്ഞോട്ടെ മുട്ട വിര് ര്ഞ്ഞോട്ടെ അപ്പൊ ടെ ഇര്ക്കൂലന്ന്
താറാവാടയിരിക്കൂല്ലേ
ഉം താറാവിന്റെ ചോട്ടില് താറാവിന്റെ മുട് ട്ട കോയിടെ ചോട്ടിലല്ലേ വെച്ച് കൊടുക്കല്
ആ അങ്ങനെയാണോ അത് ശരി അപ്പൊ കോഴി അങ്ങനെ വെച്ചൊടുത്ത് അതൊന്നോർമല്ലേ അങ്ങനെ വെച്ചൊടുത്തോക്കി കൂടെന്നാല്
ഓ ഇവിടെ കോയിണ്ട് ഉ ഓ ആ കോയിനെ ഞാന് അടവടല വിചാരിച്ചിക്കണ ഒരു കോഴിയാണ് ആ
ത്തിന് കെടക്കൂലേ
പൊര്ന്തിന് കെടക്ക്ണ പണിയെന്നെള്ളൂ മുട്ടടാ പൊരുന്തിന് കെടക്ക അതു അല്ലേ അതുകൊണ്ട് ഭയങ്കര ബു ദ്ധിമുട്ട് കൂട്ല് കേറൂല ഇന്നിട്ട് സൺസൈഡിന്റെ മുകളിലൊക്കെ കേറുമ്പോ അത് ഭയങ്കര വൃത്തികേട് ഞാൻ എന്നിട്ട് എന്നും കാർവാഷോണ്ട് കെഴ്കാണ്
അ അ
പ്പം നമ്മുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട അപ്പൊ ഞാന് അതേപോലെ ഒരു പ്രാവുംണ്ട് ആ പ്രാവും അതെ അങ്ങനെ തന്നെ അങ്ങനെ ആ അപ്പൊ നമുക്കും മുറ്റത്ത് എറങ്ങുമ്പോ ഒരു വൃത്തികേടാണ് ഒന്നാമത്
അ അത് ഉറപ്പല്ലേ അത് കോഴി ക്കളും ഒക്കെ ഉണ്ടായാലങ്ങനെ തന്നെല്ലേ കോഴിയും താറാവൊക്കെ പ്രത്യേകിച്ച്
ആ ഞാന് ന്നാള് ഞാൻ പറഞ്ഞില്ലേ പേൾ ഗ്രസ്സ് ഫുള്ള് ഇവിടെ സ്പ്രെഡായി ഫുള്ള് കവറായിന്നല്ലോ വാണ്ട് വന്നപ്പം ഇപ്പൊ ഒരു വേരും
ആ ഒരു തുന്നുണ് ഉണ്ടാവുലേ.
ആ പിന്നെ മറ്റേ ഗ്രാസുണ്ടല്ലോ പിന്നെ എന്താ പറയാ എന്താ. ഗ്രാസിന്റെ പേര് ആ പേര്ൻക്ക് കിട്ട്ണില്ല സാധാ നമ്മള് വെക്കണ ലോൺസിനൊക്കെ വെക്കണ ഒരു ഗ്രാസില്ലേ? പക്ഷെ ചെതലൊക്കെ മെയിന്റനൻസ് നല്ല കൂടുതലാണ്.
ആ എനിക് അറിയൂല.
കോണർ പുല്ലില്ലേ. അത് അത് പെട്ട അത് പെട്ടെന്ന് ചെതല് പിടിക്കും പിന്നെ ഓന നല്ല വെള്ളം മാണം മണിപ്ലാന്റ്സ്
പക്ഷെ എനക്ക് അറിയോ എനിക്കോ നാമ്മുടെ ചെടികളെ കുറിച്ചായി ഒ ഐഡിയവും ഇല്ല.
കൈ
ആ
കില്ല സ്പ്രഡ മഴ ആവുമ്പോ അ സ്പ ആയാലും ഒരു പച്ചപ്പ് ഉണ്ടാവും പക്ഷെ ഈ താറാവും മ ച്ചതൊക്കെ മണി പ്ലാന്റ് ഒക്കെ കഴിക്കും.
ആ അവര് വെശക്കണേനെ അങ്ങനെ ഇലകളൊക്കെ കയ്‌ക്കും അയ്ക്കാരല്ലേ? ഈ ഫുഡൊക്കെ എന്താ?
എങ്ങനെ? എങ്ങനെ? കേൾക്കണില്ലല്ലോ ഹലോ. ഹലോ. ഹലോ.